കേക്കാവോ
ആഹ് കേക്കുന്നുണ്ട് പ പറഞ്ഞോ
ആഹ് ജോലിയാരുന്നോ രാവിലെ ഒരു തെരക്കായിരിക്കുവാല്ലോ അല്ലെ മക്കളെയൊക്കെ സ്കൂളിൽ വിടുന്നൊണ്ട് ന്തോ
ഹോസ്പിറ്റലിൽ ഇരിക്കുക ഹലോ കേ കേൾ ഞാനൊന്ന് വീണാരുന്നേ വീണ്
കേൾക്കാാം കേൾക്കാ എനിക്ക് കേക്കാം
ഓക്കെ ഞാനൊന്ന് വീണോ അപ്പൊ ഡിസ്കൊന്ന് ബൾജ് ആയിട്ടുണ്ടായിരുന്നു ആഹ് അത് ഒരു മാസായി ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തു കൊണ്ടരിക്കുവായിരുന്നു.
അതെയോ ആ ആ ഓക്കേ ഓക്കെ രാവിലെ എത്തിയാണോ ബുക്ക് ചെയ്തട്ടാണോ വന്നേ. ബുക്ക് ചെയ്തിട്ടാണോ വന്നെ.
ബുക്ക് ചെയ്യേണ്ടാ അവിടെ വന്നിട്ട് എടുക്ക ടോക്കൺ എടുക്കുക ചെയ്യുന്നേ.
അതെയോ അല്ല ബുക്ക് ചെയ്യാതെ വന്നഴിഞ്ഞ ഇപ്പ ഭയങ്കര തിരക്കല്ലേയോ ഹോസ് സ്പിറ്റലിലൊക്കെ ഒന്നാമത് ഈ
കാണിക്കുന്നെ
അതെയോ ആഹ് ആഹ് അത് നല്ലതാ പിന്നെ രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ടാണോ ഇറങ്ങിയേ.
ആഹ് കഴിച്ചിട്ടാ എറങ്ങിയേ കഴിച്ചു ഇറങ്ങിയപ്പോ തന്നെ ഭയങ്കര മഴ ഭയങ്കര മഴയാരുന്നു. മഴ നനഞ്ഞെങ്കി പോന്ന് ഇന്ന് ലേറ്റ് ആവല്ലോ.
തോന്ന് കിടക്കുന്നെ ആഹ് അതെ അതെ ശരിയാ ഉം ഇവിടെം ഇപ്പ ഒന്ന് മഴ ഇപ്പോ ഒന്ന് തോർന്നതേ ഉള്ളൂ ഇന്നലെ തുടങ്ങിയ മഴയാണ് തുള്ളിക്കൊരു കുടമെന്നും പറഞ്ഞോണ്ട് മഴയായി. തോരാതെ മഴ പെയ്തോണ്ടേ ഇരി
ഇത്രം ദിവസം കൂടി ഇന്നിങ്ങനെ മഴ പെയ്തേ
അതേല്ലിയോ.
ആഹ് ആഹ്
ആഹ് പിന്നെ ഈ മഴ സമയൊക്കെ ആവുമ്പം നമുക്ക് എന്തേലുമൊക്കെ ഇങ്ങനെ ഇങ്ങനെ കിട്ടുമല്ലോ ഈ തൈയും വിത്തും ഒക്കെ ഇങ്ങനെ കൃഷി. നി കട്ടത്തില്ല അതൊക്കെ വാങ്ങിച്ചു കൊണ്ടാണ് ഇപ്പം കിട്ടുന്നുണ്ട് ഞങ്ങളുടെ അടുത്ത്. കൃഷഭവനില് ഇങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ട് ഉം മഴയൊക്കെ ആവുമ്പോഴല്ലേ ഒരു ആ തയ്യൊക്കെ ആ അതെ അതെ വിത്തൊക്കെ വന്നിട്ടുണ്ടന്ന് പറഞ്ഞിട്ടെ.
ആഹ് ആ ആഹ് ആഹ്
ചെറിയ ഈ മഴ എങ്ങോട്ട് ഒരു ചെറിയ ആ പാകം ആവത്തില്ല ഇപ്പൊ ഈ വലിയ. ചെറിയ ഭാഗാവുമ്പോതൊട്ട് ഇടാൻ വേണ്ടിട്ട് തയ്യുവെല്ലാം റെഡിയായി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ മെസേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. തെങ്ങും തയ്യും ഒക്കെ വന്നിട്ടുണ്ടന്ന് പറഞ്ഞേ. ആഹ് അതിപ്പ ഇനിം മഴ തോന്ന് നിൽക്കുന്ന സമയത്ത് പോയി വാങ്ങണം അങ്ങനെ ഇപ്പൊ എല്ലായിടും ഉണ്ട് അവിടെ ഉണ്ടോ. ലൊക്കെ ഇങ്ങനെ കിട്ടോ തെങ്ങിൻ തയ്യ് പിന്നെ നമ്മുടെ ഈ ബഡ്സ് തൈയ്കള്.
ആ അവിടെ ഇവിടെ ഞ
അതുപോലെ തന്നെ ഈ കുരുമുളകൊക്കെ ഇല്ലിയോ.
ഞങ്ങള് ഞങ്ങള അങ്ങനെ തയ്യ് ഒന്നും മേടിക്കാനായിട്ട് പോയിട്ടില്ല അതൊണ്ട് അറിയത്തില്ല സത്യം പറഞ്ഞ
അതെ ലേ ആ ഇപ്പൊ എല്ലോടും അങ്ങനെ അത്യാവശ്യമേ ആണോ.
ആഹ്
ആഹ് ആഹ് ഞാന് എന്തോ കല്യാണം കഴിയുന്നതിന് മുമ്പെ ഇവിടെ വീട്ടിൽ നിക്കുമ്പോ ഇങ്ങനൊന്നും കേട്ടിട്ടില്ല എനിക്ക് ഭയങ്കര ഇഷ് ഇഷ്ടാ പണ്ടോട്ടെ ഇങ്ങനെ. കുഞ്ഞി കുഞ്ഞി കൃഷി നമ്മുടെ കൈ കൊണ്ട് ചെയ്ത് നമുക്ക് എടുക്കുന്ന ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണത്. അത് കാണുമ്പോ അത് ചെറുതായിട്ട് കിളിച്ച് വന്ന് പിന്നെ അതെ. കായായി നമുക്കൊരു പ്രത്യേക സന്തോഷം അല്ലേ അതുകൊണ്ട് പണ്ട്തൊട്ടെ ഞാൻ അങ്ങനെ. ചെയ്യുവായിരുന്നു അങ്ങനെ കൃഷി ഭവനിന്നൊന്നും കിട്ടിട്ടില്ല ഇവിടെ വന്നഴക്കെയാ ഞൻ അറിയുന്നേ ഓഹ് ഇങ്ങനെയൊക്കെ സാ സംഭവങ്ങളുണ്ടല്ലോ തെങ്ങിന്റെ തയ്യ് നമുക്ക് കുരുമുളകിന്റെ തയ്യ് മഴ സീസൺ ഒക് ക്കെ ആകുമ്പോ നമുക്ക് തക്കാളി വഴുതനം മുളക് വെണ്ട അങ്ങനെ ഉള്ളതൊക്കെ തൈ തൈയായിട്ട് നമുക്ക് ഇങ്ങനെ ട്രേ ആയിട്ട് കിട്ടും നമുക്കത് കുഴിയെടുത്ത്. നട്ടാ മാത്രം മതി ചിലപ്പോം വളമായിട്ട് കിട്ടും വളത്തിന്റെ ഒരു കിറ്റ് പോലെ കിട്ടും. അങ്ങനൊക്കെയുണ്ട് പിന്നെ ശരി. ചട്ടിയുണ്ടല്ലോ നമ്മുടെ ചെടിച്ചട്ടി അങ്ങനെ കിട്ടാറുണ്ട് അതൊക്കെ. കൊണ്ട് വലിയ ഇഷ്ടായി ഞാനതൊക്കെ അറിയുമ്പം പോയി വാങ്ങും.
അതെല്ലേ.
അങ്ങനെ കഴിഞ്ഞ തവണ കിട്ടിയ വഴുതനങ്ങ ഇപ്പോഴും ഉണ്ട്. പഴുതന എന്നൊക്കെ പറഞ്ഞ കൊറെ വർഷം ഇങ്ങനെ നിൽക്കുവല്ലോ അപ്പൊ നമ്മക്ക് ആ് നമുക്ക് ഡെയിലി യൂസിന്റെ സാമ്പാറിലും വലയിലും ഒക്കെ ഇടാനായാലും നമ്മുടെ മുറ്റത്ത്ന്ന് ഒരെണ്ണം അതും ഇപ്പൊ ഒരു വേണ്ടയോ ഒരു വഴുതനോ ഒരു മുളകും അല്ലെങ്കിൽ ഒരു തക്കാളിതയ്യും ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം അത്യാവശ്യം നമ്മുടെ വീട്ടിലോട്ടുള്ള എന്ന് വെച്ചൽ കിറ്റി കിട്ടുന്ന പോല സാധനങ്ങൾ സാമ്പാറും അവിയലും വെക്കാന്നല്ല അല്ലാതെ നമ്മുടെ വീട്ടിൽ നിന്നുണ്ടാവുന്ന വിശടി ക്കാത്ത സാധനങ്ങളായിട്ട നമക്ക് ചെയ്യരുതോ
അതെ അതെ അതെ ഉ
ആ ചെറിയ രീതിയിലൊക്കെ എല്ലാരും ചെയ്തു നോക്കിയാ നല്ല ആയിരിക്കത്തില്ലേ ഇപ്പൊ ഇപ്പൊ ഈ സ്ഥലം ഇല്ലാത്ത കണ്ടിട്ടില്ലേ ടെറസിലും എവിടൊക്കെയാ ചെരട്ടക്കകത് ക്ക് വരെ ഓരോരുതരു മണ്ണ് നിറച്ചിട്ട് അതൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയ ഹ് സത്യം പറഞ്ഞ ഈ കൊറോണ സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൃഷിയിലോട്ടെ ചെടിയിലോട്ടെക്കെ ആ കേറിയിട്ടുണ്ട് അതുപോലെ ഈ നമ്മുടെ കേക്ക് ഉണ്ടാക്കാനെ ഒരുപാട് ആൾക്കാർ ഈ കേക്ക് പിന്നെ അത് കഴിഞ്ഞ പിന്നെ ഒരു ബിസിനസ്സ് പോലെ ആക്കിയിട്ട് കൊറോണ കഴിഞ്ഞ പിന്നെ ആഹ് അതെ ഒത്തിരി പേര് ഞാൻ പിന്നെ ആ ഒരു ഇതിലോട്ട് പോയിട്ടില്ല കൃഷി ചെയ്യുവാ യിരുന്നു ചെടി ചെടി ഒരുപാട് ഇങ്ങനെ നടുവായിരുന്നു ഭയങ്കര താല്പര്യമായിരുന്നു ചെടി ആ സമയത്ത് നമുക്ക എങ്ങും പോകാനും പറ്റത്തില്ല കൊറോണ ടൈം അല്ലേ വെറുതെ വീട്ടിലിരിക്കുവല്ലേ പുറത്തോട്ടൊന്നും പോവാനും പറ്റൂല അപ്പൊ പിന്നെ എന്തേലുമൊക്കെ സമയം പോണ്ടേ നമുക്ക് അപ്പൊ ഇതുപോലെ ചെടി നടുക എന്തങ്കിലും പരിപാടികൾ ഇങ്ങനെ ചെയ്യൂ
ആഹ് ആഹ്
ആഹ്
പിന്നെ കുഞ്ഞുങ്ങളൊക്കെ?
കുഞ്ഞുങ്ങളൊക്കെ ഒരാൾ ആ മൂത്താൾ സ്കൂളിൽ പോയി ഇളയാൾ ഇവിടെ ഉണ്ട് ഉറങ്ങാനുള്ള പരിപാടിയൊക്കെ നോക്കുന്നു ഇളയാൾക്ക് രണ്ട് വയസ് കഴിഞ്ഞിട്ട് ട്ടേ ഉള്ളൂ ആ അപ്പൊ തണുപ്പൊക്കെ ആയൊണ്ട് വെളിലോട്ട് ഇറങ്ങ അത് തന്നെയല്ലോടാ റോഡാ നമ്മുടെ മിറ്റത്തോട്ട് ഇറങ്ങി റോഡ് പൊറകു വട്ടത്തിറങ്ങിയാലും റോഡ് ഒരു സൈഡ് മാത്രമേ ഉള്ളൂ റോഡില്ലാത്ത മേ ബാക്കി മൂന്ന് സൈഡ് റോഡാ ആഹ് അപ്പ അതൊണ്ട് കുഞ്ഞിനോട്ട് വെളിലോട്ട്റങ്ങാനും പറ്റ്ന്നില്ല കുഞ്ഞു ആണല്ലേ അതുകൊണ്ട്ങ്ങനെ റൂമിനകത്ത് ഇങ്ങനെ ഇരിക്കുവാ
ആ ആ ആഹ് ആഹ്
ആഹ് മഴയായോണ്ടേ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനും പറ്റത്തില്ല എന്തെങ്കിലും സാധനം വാങ്ങാൻ തന്നെ ആയാലും
മൊത്തം നനഞ്ഞു ഞങ്ങളിപ്പ എറങ്ങീട്ട്
അതേലെ അതാ പ്രശ്നം മഴ ആയിക്കഴിഞ്ഞാൽ അതാ പ്രശ്നം വെയിലായി ആയിക്കഴിഞ്ഞ എന്താ പ്രശ്നം? വെയില് ഹ് വെയിലിനെ താ സ്ക്രീനീടാതെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല ഭയങ്കര ചൂട് ദേഹത്ത് കുരുക്കൾ വരിക അങ്ങനെ അങ്ങനെ പ്രശ്നം പ്രശ്നങ്ങള് ആഹ് അതെ പിന്നെന്താ? ആഹ് ജോലിയൊക്കെ കഴിഞ്ഞു രാവിലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ മോൻ പോകണ്ടോണ്ട് രാവിലെ തന്നെ എല്ലാം റെഡിയാവും ഏഴരയൊക്കെ ആവുമ്പഴത്തിന് മോന്റെ വണ്ടി വരും ആഹ് ബ്രേക്ഫാസ്റ് ഒക്കെ കഴിച്ചു രാവിലെ ഒരു ഏഴര ഒക്കെ ആവുമ്പഴത്തേും മോന് വണ്ടി വരും കഴിഞ്ഞ തവണ ഒക്കെ ആണെങ്കി വേറെ സ്കൂളി ലായിരുന്നു ഇപ്പ ആറിലായത് കൊണ്ട് പുതിയ സ്കൂളിൽ ചേർത്ത് അപ്പം ഏഴര ആവുമ്പോഴത്തിന് വണ്ടി വരും അപ്പത്തേക്കല്ലാം രാവിലത്തേതും ഉച്ചക്കത്തേയെല്ലാം എല്ലാം റെഡി ആയി ചോറ് കൊണ്ടുപോവും
ആഹാ
ആ സത്യം പറഞ്ഞ ആ സമയം ആവുമ്പോഴത്തേന് എളെയാളും ണീ എളെയാള് എണീച്ച് എല്ലാം പല്ലൊക്കെ തേച്ച് റെഡിയായി സെറ്റാവാണ് അതുകൊണ്ട് നമ്മക്ക് വീട്ടിലെ ജോലിയും കഴിയും കുഞ്ഞുങ്ങളെ കുളിപ്പിക്ക എട്ക്ക ആ ഒരു ജോലിയും കഴിയും പിന്നെ ഫ്രീയ ഒരു സത്യ പറഞാല് ഒരു ഒമ്പത് മണിയൊക്കാവുമ്പോ ബ്രേക് ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാ പിന്നെ നമ്മള് ഫ്രീയ വൈകിട്ട് മോം വരുന്നണ വരെ വൈകിട്ട് മോൻ വന്നാലും ചായ ഇടുക അങ്ങനെ എന്തെങ്കിലൊക്കെ പരിപാടികളെ ഒള്ളു രാവിലെ നമ്മളെല്ലാം ചെയ്തു വെക്കുന്നോണ്ടേ ഇപ്പം അങ്ങനെ രണ്ട് വെപ്പും മൂന്ന് വെപ്പൊന്നും ആരും ഇല്ലല്ലോ രാവിലെ ഒരു ട്രിപ്പൊന്ന് വെക്കും ആ അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ജോലികളൊന്നുല്ല പിന്നെ മഴയായോണ്ട് ഇങ്ങനെ വീട്ടിലിരിക്കാം എങ്ങോട്ടും പോവാൻ സത്യം പർഞ്ഞ പോവാൻ പറ്റത്തൂല്ല മഴയായി കഴിഞ്ഞാ പോവാനൊട്ടും മടിയാ ഇയാളി പറഞ്ഞില്ലേ ആ തുണിയെ ഡ്രസ്സൊക്കെ നമ്മക്ക് നനയും പിന്നെ ഇറിറ്റേഷൻ ഒന്നാമത് കൊണ്ടിടാന് ഒണങ്ങാന് അതൊക്കെ ഭയങ്കര ബുദ്ധിമു ട്ടല്ലേ അങ്ങനെ ഉം അങ്ങനെ
ക്ക് മടി പിടിച്ചെറങ്ങ്യപ്പൊ ഭയങ്കര മഴയല്ലേ
ആ അതെ അതെ അതാ പ്രധാന വിഷയേ ഈ മഴയായി കയ്ഞ്ഞയ്ഞ്ഞ
പഷെ ഇത് മാറ്റി വെക്കാൻ പറ്റാത്ത വിഷയായോണ്ടാ പിന്നെങ്ങെറങ്യേ
ആ അതെ അതെ ആശുപത്രി കേസൊന്നും നമുക്ക് മാറ്റി വെക്കാൻ പറ്റത്തില്ലല്ലോ ഇതിപ്പം മഴയാന്ന് പറഞ്ഞാലും വെയിലാന്ന് പറഞ്ഞാലും നമ്മക്കെന്തേലും അത്യാവശ്യം വന്ന് കഴിഞ്ഞാ നമ്മക്ക് പോവാതിരിക്കാൻ ഒരു വഴീവില്ല ഇതേ പോലെ ഈ ചൂട് സമയത്ത് ഇതുപോലൊരുട്ട് കല്യാണം വന്ന് ഞാൻ മെല്ലസ് ബന്റുള്ള സമയത്തായിര്ന്നു ഇവടെ നാട്ടിലുള്ളേ ഞാൻ പറഞ്ഞു ഞാ എന്നെ എന്തോ പറഞാലും ഞാൻ വെരില്ല പക്ഷേ നമ്മളെ റിലേറ്റീവ്സിന്റെ കല്യാണാവുമ്പോ നമക്കിപ്പെത്രെ വെയിലാന്ന് പറഞ്ഞാലും എത്ര ചൂടാ എന്ത്‌ മഴയാന്ന് പറഞ്ഞാലും നമുക്ക് പോയല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ആശുപത്രി കേസൊക്കെ ഒട്ടും മാറ്റി വെക്കാപറ്റ്ല്ല കല്യാണൊക്കെ പിന്നി എങ്ങനേലൊക്കെ നമ്മക്ക് ഹെൽത്ത് ഇഷൂസോ അങ്ങനെന്തേലൊക്കെ വന്ന് കഴിഞ്ഞ മാറ്റി വെക്കാൻ പ റ്റുല്ലോ ഇത്പ്പ ഈ ഈ ആശുപത്രി കേസൊക്കെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അതിപ്പം പോയി മഴയായാലും എന്തോയാലും പോയേ പ
അതെ അതെ അതെ ഉം ഇപ്പൊ ഞാൻ ഒരു മാസ് ത്തിലായി മരുന്ന് കഴിക്ക്ന്ന്
ആണ്ല്ലേ ഓ അപ്പൊ നല്ലൊരു വീഴ്ച്ചാര്ന്നല്ലോ തെന്നി വീണയാന്നോ
ആ സ്ലിപ്പായി ടൈലേന്ന് സ്ലിപ്പായി വീണത
ഓ അതെയൊ ആ പിന്നെ മക്കളൊക്കെയോ
മോ ഇന്ന് മോനവധിയാ അവർക്ക് സ്കൂള്ലെന്തോ ടീച്ചേഴ്സിന് ട്രെയിനിങ്ങുണ്ടെന്ന് അപ്പം അവൾ മൂ മോൻ മൂന്ന്ല്
ആ ആ
അവനിന്ന് ലീവ അവൻ വീട്ടിലാക്കിട്ടാ വന്ന് തന്നെ ഒള്ളു
തന്നെര്ന്നോളോ അപ്പം വഴക്കൊന്നുല്ലാതെ
ഉള്ളോണ്ട് തന്നെ ഇര്ന്നോളും
ആണോ ഒരാളെ ഒള്ളോ
മോള് എളേത് മോളാ അവള് സ്കൂളി വിട്ടു
അതെ രണ്ട് പേരൂടെ ഇര്ന്നാലായിരിക്കും ഗുസ്തി ഇടുന്നത് ഒരാൾ തന്നെ ആവാൻങ്കി വെല്ല്യ കൊഴപ്പല്ലല്ലോ
കൊഴപ്പുല്ല അതെ അതെ
ആ അതെ അത് ശെരിയാ പിന്നെ അ ചോറൊക്കെ അപ്പ അപ്പഴത്തേക്കങ് ചെല്ലോ ഡോക്ടറിനെ കണ്ടിട്ട് ഉച്ചൂണ് ആവാറാവുമ്പോഴത്തേക്ക്
ആ അറിയില്ല ഇച്ചിരി ആൾക്കാരൊണ്ട് ഇവിടെപ്പം
ആ അല്ലേലും ആശുപത്രിൽക്കെ വന്ന് കഴിഞ്ഞാ നമ്മള് നെനച്ച സമയത്ത് വീട്ടിൽ പോവുപറയ പറ്റത്തില്ലല്ലോ പറയും പിന്നെ ന്ന് പറഞ്ഞ നമ്മള് പ്രതീക്ഷിക്ക്ന്ന പോലല്ലല്ലോ
മഴയായൊണ്ട് എറങ്ങാനും താമസിച്ചല്ലോ
ആ അതെ
പിന്നെ അവന്റെ പെതിയെ വെരാൻ ബൈക്ക് ആയതോണ്ട് പെതിയ വെരാനേ പറ്റുള്ളു
പറ്റത്തുള്ളൂ ആ അതും ശെരിയാ അത് തന്നെല്ല വെല്ല്യ മഴയ ണെങ്കി ബൈക്കില് വണ്ടി ഓടിക്കാനും. ബുദ്ധിമുട്ടാണ്. കണ്ണിലോട്ടിങ്ങനെ എന്തോ ഐസ്കട്ട എട് തെറിയുന്ന പോലെ കണ്ണിലോട്ട് വന്ന് വെള്ളം വീഴും. അതൊരു ഭയങ്കര ഇറിട്ടേഷൻ പോലെ മഴ നല്ല മഴ. അത് തന്നെയല്ലേ ഇപ്പ അങ്ങ് ഭയങ്കര കാറ്റും ല്ലേ. കാറ്റും മ മഴി. തേ നമുക്ക് വെളിയിലോട്ടിറങ്ങിയ പേടി വരും. അതുപോലെ മഴ പെയ്യുന്നത്. പെയ്യാൻ അങ്ങോട്ട് തുടങ്ങി കഴിഞ് കഴിഞ്ഞ അങ്ങനെയൊക്കെ ഒരു വിഷയണ്ട് മഴ ആയി കഴിഞ് കഴിഞ്ഞ ആഹ് പുറത്തോട് ഇറങ്ങുന്നത് പിന്നെയിപ്പം എല്ലാം ഓൺലൈനായിട്ട് എല്ലാം സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അത് തന്നെ ഒരു ആഹ് ഉം മിക്ക ആൾക്കാരുവേ ഓൺലൈൻ സാധനങ്ങളൊ വാങ്ങികൊണ്ട് എല്ലാം വീട്ടിലെത്തോ ലോ പേയ്മെന്റ് ചെയ്യ നമുക്ക് വരുമ്പം ചെയ്യാം അല്ലെൽ ഓൺലൈൻ ചെയ്യാം അത ഒക്കെ ഉള്ളതൊണ്ട് ആൾക്കാക്ക് പിന്നെ അത്രയും ഒരു ആശ്വാസം ഇപ്പം എന്തു പച്ചക്കറി മീൻ സൈതം ഇപ്പം വീട്ടിൽ കിട്ടുവലോ
അതെ അതെ അതെ അതെ
അത് ആഹ് അതെ അതു കൊണ്ട് പിന്നെ അതൊന്നും വല്ല്യ കുഴപ്പായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇങ്ങനെയുള്ള കേസൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതൊക്കെ
നമ്മള് പോവണ്ടത് പിന്നെ പോയേ പറ്റുള്ളൂ
പോയേ പറ്റത്തുള്ളൂ അതെ അതെ സത്യം പിന്നെ
എന്താ സ്പെഷ്യൽ ആക്കി
പെഷ്യൽ എന്ന് പറഞ്ഞ പ്രത്യേകിച്ചൊന്നും ഇല്ല സാധാ ചോറും എടാ എനിക്കൊരു കോള് വരുന്നെ ഞാൻ വിളിക്കാവേ
ഓക്കെ ഓക്കെ
ആഹ് ശരി ഡാ
ശരി